ഹലേ
ആഹ് കേക്ക്ണ്ടേ
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ്
എന്നാ വിശേഷം
എന്തൊയുണ്ട് വിശേഷം കേക്കണ്ട് ആഹ്
റേഞ്ചിലോ ഹലോ
റേയ്ഞ്ച്ണ്ട്
റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു വേറെ സ്ഥലത്തേക്ക് നീങ്ങീ
ആഹ് കേൾക്കുന്നുണ്ട് അവിടെ കേൾക്കുന്നില്ലേ
ഏഹ്
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ഇപ്പൊ കേക്കണ്ട്
ആഹ് ആഹ് എന്തുണ്ട് വിശേഷം ഒക്കെ
സൗണ്ട് പോയി ഏഹ്
എന്നെയണ്ട് വിശേഷമൊക്കെ
ഇൻക്ക്ണ്ട് ആഹ് നല്ല വിശേഷം അവിടെയോ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം
ആഹ് ഭക്ഷണമക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ ഉച്ചത്തേക്കുള്ള
ഏഹ്
ആഹ് എല്ലാം ആയി ആയിക്കൊണ്ടിരിക്കുണു
ആഹ് എന്തപ്പാ ഉച്ചക്ക്
ഉച്ചക്ക് ചോറും എല്ലാ കറിയും എല്ലാം വെച്ചോണ്ടിരിക്കുവാ ഒരു മെഴുക്കുവരട്ടിയും ചാ തക്കാളിക്കാ ചാറും
ആഹ് ഞങ്ങക്ക് ഇന്ന് ഇവിടെ തേങ്ങാ ചോറാ
ചോറാല്ലേ തേങ്ങാച്ചോറ് കഴിഞ്ഞോസം വെച്ചോണ്ട് ഞാൻ പിന്നെ വെച്ചില്ലായിരുന്നു. ഉം
ആഹ് ആഹ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങള് ഞായറാഴചയ തേങ്ങാച്ചോറ് വെക്കാറ്. ഞായറാഴ്ചെ വെക്കാറുള്ളു തെങ്ങാച്ചോറ്.
ഞായറാഴ്ച എപ്പഴും വെക്കണായിരുന്നു.
ആഹ് ഇന്ന് വെറുഞ്ചോറാണാ?
സാധാചോറാ വെച്ചത് രാവിലെ. ഇന്നലത്തെ എല്ലും കപ് കപ്പയും വെച്ചൊക്കെ ഇരിപ്പു ണ്ടായിരുന്നു. അപ്പം രാ
ആഹ്
അതും ശീ ശരീരം തളർത്തി കളയൂലെ. തേങ്ങാ ചോറും ക്ഷീണൊണ്ടാക്കുന്ന സാധനല്ലേ. അപ്പ ഞാനിന്ന് അതോണ്ട് സാധ ചോറാ വെച്ചേ.
ആഹ് ആഹ്, അത്ശരി. അതല്ല നാളെ സ്കൂളൊർക്കൂലേ?
ആഹ് നാളെ സ്കൂളൊർക്കും.
ആഹ്, ഞാനിപ്പ ഇത് പഠിച്ചോണ്ടിരിക്കണെ ഫുഡ് ഇൻസ്പെക്ടറിന്റെ. ഏഹ്?
അതെല്ലേ ഓഹ് ആഹ്
ആഹ്
അത് പറ്റോ പഠിച്ചൊണ്ടിരിക്കുവാണാ?
ആഹ്, ഫുഡ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് പഠിച്ചോണ്ടിരിക്ക. ആഹ് ഹലോ കേ കേക്കള്ളെ?
ഹലോ
കേക്കള്ളേ, കേക്കണ്ടാ? ആഹ് ആഹ് ആഹ് ആഹ് ഞാനിപ്പെ ആ കോഴ്സ് പഠിച്ചോണ്ടിരിക്ക. ആഹ് ആഹ് തൊടങ്ങിട്ടൊള്ളൂ ഞാൻ. തൊടങ്ങീട്ടൊള്ളൂ
അവിടെയും പക്ഷെ ഇപ്പവിടെ ക്ലിയറ്ണ്ട്. കേക്കള്ളെ ഇപ്പ കേക്കള്ളെ? ഇപ്പ കേക്കള്ളേ? ഹലോ ഇപ്പ കേക്കണ്ടാ?
റേഞ്ച് കിട്ടുന്നില്ല
കേക്കള്ളെ? ആഹ് ഞാന് ആഹ് ആഹ് ഇപ്പ കേക്കണ്ട്.
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട്. ആഹ് ശരിയാ ആഹ് ആഹ് ആദ്യം തൊടങ്ങിയോ അതോ തീരാറായോ കോഴ്സ് തീരാറായോ? അല്ല സ്‌കൂ കോഴ്സ് തീരാറായാ?
ഇല്ല ഇല്ല കഴിയാറായിട്ടില്ല. സെക്കൻഡ് വർഷം രണ്ടാമത്തെ വർഷാ ഇപ്പെ.
അതേല്ലെ എ
ആഹ് ഏഹ്? എത്ര വർഷൊണ്ട് പഠിത്തം? നാല് വർഷം നാല്. അൽ നാല് വർഷം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേറെ രണ്ട് പിന്നെ രണ്ട് വർഷം കൂടി എക്സ്ട്രാ ഇത് പഠിക്കണം. എന്താ. കേക്കണില്ലേ. ഒന്നും കേക്കണിലല്ലോ ഇങ്ങോട്ട്. ആ പ്പൊ ഫുഡ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് തീർന്നിട്ടില്ല രണ്ടാമത്തെ വർഷം ആയിട്ടുള്ളു. പിന്ന ഇത് കഴിഞ്ഞിട്ട് ഇനി രണ്ട് വർഷത്തേക്ക് വേറൊരു കോഴ്സ് ഇതൂടി പഠിക്കാനുണ്ട് ഇതിന്റെ തന്നെ. അപ്പൊ അത് കാരണം. അത് പഠിച്ചോണ്ടിരിക്ക. ഹലോ കേക്കല്.
അതെ എത്ര വർഷം പഠത്തോണ്ട് എത്ര വർഷം ഒണ്ട് പഠിത്തം. ഒണ്ട്ണ്ട് ഉണ്ട്.
നാല് വർഷത്തെ കോഴ്സ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം വേറൊരു ബോഡിംങ് സ്
ഈ വർ വർഷത്തെ കോഴ്സാണിത്. എത്ര വർഷത്തെ കോഴ്സ?
ആറ് വർഷത്തെ കോഴ്സാണ് നാലു വർഷം നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ച ശേഷം. രണ്ട് വർഷത്തേക്ക് പിന്നെ വേറെ ബോഡിംങ്.
ഉം.
അങ്ങനെയാ.
ഉം, ഉം.
മക്കളൊക്കെ എന്ത് ചെയ്യണുപ്പ ആ.
ഉം. മക്കള് ഒരാള് പ്ലസ് ടു കഴിഞ്ഞു.
ആഹ്, ആഹ്.
ആഹ് മൂത്തൊ, മൂത്തൊള്. പ്ലസ് ടു കഴിഞ്ഞു എന്താ രണ്ട്, രണ്ടു പേരുണ്ട്.
ആഹ്, ആഹ്.
ഒരാള് ന്നാണോ.
ആഹ്, ആഹ്.
ഉം ഇങ്ങള് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്ട് നോയിക്കോണ്ടിരിക്കണോ.
ഹെൽത്ത് ഇൻസ്പെക്ടറ ആഹ്, ആ നല്ല കോഴ്സ.
മാതിരി മൂ ആ അതിന് പഠിക്കാൻ വേണ്ടിട്ടവടെ ഉം.
ആഹ്.
അയിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുവ.
ആഹ്, ആ അഹ്.
പിന്നെ വേറെന്താ?
ഉ
ഹലോ ആഹ് വേറെ നല്ല വിശേഷം. പിന്നെ.
കൂന്തളെക്കെണ്ട കൂന്തൊളക്കെ ഉണ്ട്.
എന്താ കൊ കൂട്ടാരിയള്.
മുടെ ഒത്തിരി ഉണ്ടോ നോക്കിയ ആഹ് അടുത്താണോ സ് സ്കൂളല്ല കോളെ, കോളേജ് വീടിന്റെ.
അല്ലല്ല കൊറച്ച് ദൂരം ഒണ്ട്. കുറച്ച് ദൂരംഉണ്ട്.
ഏഹ്.
കൊറച്ചുണ്ടല്ലേ ആഹ് എന്നും പോയി വരുവാ ണോ അതോ എന്നും പോയി വരുവാണ.
പോയി വരും അല്ലാതെ ഇന്നി രണ്ട് വർഷത്തേക്ക് വേറെ ബോർഡിങ് നിക്കണം അപ്പൊ അത് കാരണം ഇപ്പൊ പോയി വരും ആഹ്
ആ അതല്ലേ ആ ആ
എനിക്ക് അങ്ങനെ ഒരുപാട് ഡീറ്റെയിലയി്ട്ട്അറിയില്ല ഞാനീ കോഴ്‌സ് പഠിച്ച് പഠിച്ച്ഇപ്പ തൊടങ്ങീട്ടുള്ളൂ
വീടിനടുത്ത് കുട്ട്യോളൊക്കെണ്ടോ
വീടിനടു ത്ത്ന്ന് പറയാണ് ഇവിടെ വീടിനടുത്ത് ആരും ഇല്ല പക്ഷെ എന്റെറെ ഒരു ഇന്ന ഇന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ഷെ അപ്പൊ അങ്ങനെയാണ് ഇതിനെ പറ്റി അറിയ്ണത്
പണ്ടൊക്കെ
ആഹ് ആഹ് ഇപ്പ പാടാ
ഇൻ്റെ മോള് ഫുഡാ ണോ അ നോക്ക് നോക്കൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ഉം
ആ ആ ആ നല്ലൊരു കോഴ്സ് സുനൽ ആഹ്
ഏഴുതൊക്കെ പ്രി എത്തു നോൽണ്ടോ പഠിച്ചിട്ട് പി എസ് സി ഇത് ആ പി ആ് പി എസ് സി എഴുതി ജയിക്കാം എന്ന കേറാന്ന് ഓർത്തായിരിക്കാം
ആ ആ ആഹ് ആ ഇതിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞ് ഇനി ഡിഗ്രി എടുക്കണം ഓൺലൈൻ ആയിട്ട്. ബിടെക് അല്ലെങ്കിൽ ഡഗ്രി വേണം. ആ അപ്പൊ ബി ടെക്ക് എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അത് കാരണാണ് ഡിഗ്രീന് വിചാരിച്ചത്.
ഡിഗ്രി ആ ആ
ആഹ്
അപ്പോ അവളും അങ്ങനെ ഓലൊന്ന് പി എസ് സി ഒക്കെ അങ്ങനെ പഠിച്ച് എടുക്കാന്ന് ഓൺലൈൽ പഠിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു.
ആഹ്
കോഴസിലേക്ക് പഠിച്ചിട്ട് അങ്ങനെ എതെങ്കിലും ജോലി എന്തിലും വേണല്ലോ ആവശ്യാണല്ലോ?
ആ ഇപ്പൊ ജോലി എന്തെലും വേണം പൈസ ആ അത് കാരണം തന്നെ ഞാനും നോക്കണത്. ആ
സ്വന്തായിട്ട് നിൽക്കാനുള്ള ഒരു ഇത് വേണം. എന്നാലേ ഉള്ളൂ എവിടെയും നമുക്ക് തന്റേട തോടുകൂടി
ആ ആഹ് ആഹ് അത് ശരിയാ കാരണം ഇപ്പം എല്ലാർക്കും ജോലിണ്ട്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എല്ലാരും ജോലിക്ക് പോണ്ട്
ആ ഞങ്ങടെ ഒക്കെ കാലത്ത് എന്നാ ജോലി അങ്ങനെ അത്രയും നിർബന്ധം ഇല്ല അങ്ങനെ പഠിക്കാൻ കൂടുതൽ വിടു ഇല്ലാത്തുകൊണ്ട് ഞങ്ങള് ക്കെ ഇങ്ങനായി പോയിണ്ട് ഓരേ ഒരേ ആവശ്യങ്ങൾക്കും ഭർത്താവിന്റെ അടുത്ത് ചോദിക്കണം. പൈസ അതിന് തരാവോ ഇതിന് തരവോ അപ്പൊ അവർക്കതിന് കണക്കാ നിങ്ങൾക്ക് എപ്പോഴും പൈസ ചോദിച്ചായി പറഞ്ഞു ആ അതുകൊണ്ട് മക്കളെങ്കിലും ഒരു നിലക്ക് എത്തിക്കണം എന്ന്ഓർത്തായിരിക്കണേ.
ആഹ് അവന് നല്ല നന്നായി അല്ലാതെ പയങ്കരപാടല്ലേ എന്തോര പണ്ടത്തെ പണ്ടത്തെ പിന്നെ പൈസ കുറവായിരുന്നേ ഇപ്പ എല്ലാം പൈസയായി
ആ പണ്ട് പൈസക്കൊക്കെ വിലയുണ്ടായി ഇപ്പൊ വില ഇല്ലല്ലോ ആഹ് പൈസക്ക് മൂല്യം ഇല്ലല്ലോ
ആഹ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ ശെരിയാ പണ്ട് നൂറ് രൂപാന്ന് പറഞ്ഞ നൂറ് രൂപയുടെ വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ഉള്ളത്
ഉം ആയിരം രൂപയ്ക്ക് വിലയില്ല ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പത്ത് നാലായിരം രൂപയാ ഒരെണ്ണം പോയി നല്ല നോക്കി എടുക്കണമെങ്കി അത് പിന്നെ ഉം മോശം തുണിയക്കെ കി
ആഹ് പിന്നെ നൂറു രൂപകൊക്കെ ഒരു തുണി തുണി പോലും കിട്ടില്ലലോ ഇപ്പം
അത് തന്നെ ആഹ് ഓഫറിൽ കിട്ടു എന്ന് പറയുമ്പോ തുണി മോശായിരിക്കു തുണിയൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല ചൂടുള്ള ആയിരിക്കും നമുക്ക് ആഹ് ആ മനസ്സിന് ഇഷ്ടപ്പെട്ട കിട്ടൂല
ആഹ്
അതുതന്നെ മനസിന് ഇഷ്ടപ്പെട്ട കിട്ടൂല
പിന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും
ക്വാളിറ്റി കുറവാ
പിന്നെ വേറെന്താ
വേറെ എന്ന പ്രത്യേകിച്ച് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പോണു
ആഹ്‌ഹാ എന്ന ഞാൻ പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ ആയിക്കോടട്ടെ ശെരി എന്നാ